ഹലോ ഹലോ എന്താ വർത്താനം കേക്കാവോ ആഹ്‌ കേക്ക്ന്ന്ണ്ട്
ആഹ് എന്തെക്കെണ്ട് വിശേഷം
സുഖാണ് അവിടേ
ക്ലിയറില്ലല്ലോ പറയുന്നേ
ഇല്ലേ
ആഹ് ഇപ്പൊ കൊയ്പ്പില്ല
ഉം
ഉം ഉം ചായക്കെ കുടിച്ചോ?
ആഹ്
ഹലോ
ആഹ് കേക്കുന്നുണ്ടോ
ആഹ് ചെറുതായിട്ട് മങ്ങല് പോലെ സൗണ്ടിന്
ആണോ ആണോ റേഞ്ചിന്റെ എന്തെലും പ്രശ്നയ്ക്കാരം
ഓഹ് ഫുഡ്‌ ഒക്കെ കഴിച്ചോ ആഹ് കഴിച്ചു ചേച്ചി
ആഹ് അവിടെ ആവിടെ മഴ
മഴയില്ല അവിടെണ്ടോ
ഇവട്ത്തെ ഇപ്പൊന്ന് ചോർന്ന് ചെറുതായിട്ടൊന്ന്‌ പെയ്തിപ്പോ
ആഹ് പിന്നെ കാപ്പിക്ക് ഇവിടെ ഹോസ്റ്റല അപ്പൊ എണ്ണീറ്റപ്പം വൈകി ഇവിടന്ന് ചിലവിന് അമൃതം പൊടി വെച്ച് കുറുക്ക് ഉണ്ടാക്കി കുടിച്ച് ഹ ഹ ഹ
ഔ നാല് നേരം കിട്ടൂലയ്ക്കാരല്ലേ ഫൂഡ്?
ആഹ് ന്ന് ലീവായിരുന്നു അപ്പൊ വൈകിയ എണീറ്റെ.
ആഹ് അവിടെ എങ്ങനെ കിട്ടുവോ
ഫുഡൊന്നും കൊള്ളത്തില്ല.
ആഹ് ഹ ഹ ഹാ
പന്ന കർണാടകയാ സ്റ്റേറ്റ് അപ്പം പന്ന ഫുഡും കാര്യങ്ങളൊക്കെയാ ഉം.
പിന്നെ നമ്മളെ കേരള സ്റ്റയ്ലൊന്നും കിട്ടികൊല്ലണം ന്നില്ല
ഊം
എന്തോ?
ഇവിടെ പുട്ടും പഴരുന്നു പറയ. ആഹ്.
ക്ലിയർ അല്ലട്ടോ പറയുന്നെ റേഞ്ച് ഇല്ലേ അവിടെ
ആഇപ്പോ പ്രശ്നയിക്ക തോന്ന്ണ്ട് ഇപ്പം റേഞ്ച് കുറവാണ്.
ആഹ് ഹ് ഹ
ആഹ്.
മഴണ്ടോ അവടെ?
മയണ്ട് പ്പങ്ങനെ തോർന്നിട്ട്ണ്ട് ഇപ്പൊ
ആഹ് ഹ
അവിടെങ്ങനെ മഴ ണ്ടോ?
ഇല്ല ഇപ്പോ ഏഹ് മഴയില്ല ഇവിടെ ഒരു കാറ്റും തണുപ്പൊക്കെ ഈ സമയത്ത്. ഇപ്പേയ് അങ്ങൻത്തൊരു അവസ്ഥ.
മഴ ന്നലെക്കെ ണ്ടായിരുന്നോ?
ഇന്നലേം മഴ പെയ്തിയില്ല പക്ഷെ ഇവിടെ നല്ല തണുപ്പാ. നാട്ടിലെ പോലല്ല വെയിലാവത്തില്ല ഉം.
ചൂട് വല്ലാതെല്ലേ
ഉം അങ്ങനത്തെ ഒരു കാലാവസ്ഥ
ആഹ് എന്തിനാ പഠിക്കണ?
നഴ്സിംഗ് ഉം ഇല്ലില്ല രണ്ട് വർ ഷായിട്ടൊള്ളൂ അവിടെ എന്താ ചെയ്യുന്നേ?
അവ്ട്ന്നാ ഹൗസ് വൈഫ.
ആഹ്
ഹൗസ് വൈഫ് തന്നെയാണ് ന്നറേ ആ രണ്ടു പേരുണ്ട്.
വരി
ആഹ്
ഹലോ ആ കുഞ്ഞി പിള്ളേരാണോ?
അ ആ ചെറ്യേതാണ്.
ഉം
ട്വിൻസാണ്.
ആഹ് ട്വിൻസാണോ? ആഹാ കൊള്ളാം. ഹ് ഹ് ഹ്മ് ഗേൾസാണോ അതോ ബോയ്സാണോ? ആ ആ ആ
ഉം എന്താ വീട്ട്ലാരൊക്കെണ്ട്
വീട്ടിലമ്മാ പപ്പൻ ചേട്ടൻ ചേച്ചീ പിന്നെ ഞാൻ.
ആഹ് മൂന്ന് പേര്ലേ ങ്ങൾ
ച്ചിന്റെ കല്ല്യാണംകഴ്ഞ്ഞ് രണ്ട് പിള്ളേരുണ്ട്. ചേട്ടൻ ജോല്യയ്യ്ന്ന് അങ്ങനെ ഉം. ഉം ഞാൻ ചെറ്ത്
അൻ്റെ ചേച്ചിക്ക് ണ്ടോ
എന്തോ
ചേച്ചിൻ്റെ വീട്ട്ക്ക് പോവ്ണ്ടോ
ആഹ് ജോലിക്ക് പോക്ന്ന്ണ്ട് അവളൊര് ടെക് അല്ല ഇപ്പവിടെയാ ഒരു ജ്വല്ലറീൽ
ആഹ്
ആഹ്
ആഹ് നാട്ട് തന്നെ നാട്ട് ആ
ഇപ്പം മാറി നിക്ക്ണത് ഞാനേ ഒള്ളൂ
ആഹ് ചേട്ടനോ ചേട്ടനും നാട്ട്ത്തന്നെ ജോലിയാ
ചേട്ടനും നാട്ടീതെന്നെയാ കാരണം അ അമ്മ കുവയ്ത്തിലാപ്പം വീട്ടില് പപ്പയും ചേട്ടനേ ഒള്ളൂ ഇപ്പം മാർ നിന്നാ അമ്മ വീട്ടിൽ ജോലിയാ കുവൈ
ആഹ് അങ്ങനെ മ ആ അങ്ങനെ പോയതാലേ
ആ അങ്ങനെ പോയ ഞാനിവ്ടെവന്ന ടൈമില് പോയതാ അപ്പോഴാണേ എനിക്ക് ഞാനുംവ്ടല്ലേ വല്ല്യൊരു സങ്കടെനിക്ക് വര്ത്തില്ലല്ലോ
ആഹ് വീട്ട്ത്തെ കാര്യങ്ങളായ്ട്ട്പ്പോ ഇത് ല്ലല്ലൊലേ അങ്ങനെ ആഹ് വെക്കേഷനെക്കായ്ട്ട് ങ്ങനെ പോകൽ വീട്ടിക്കങ്ങനെ പോകാ
വീട്ടിൽ ട്രെയ്ന് നമ്മൾ പോവും ബസ്സിന് പോവാ പക്ഷെ ബെസ്സിന് ഭയ്ങ്കര പൈസെയാ
ആഹ് ആഹ് അങ്ങന്ല്ലേ ആരേലും വന്ന് പൊക്ക്യാലാണ്
ആഹ് പൊട്യാ ഭയ്ങ്കര പ്രശനം ഇപ്പം ഭയ്ങ്കര ഫൈനൊക്കെയാ
ആഹ് ഇപ്പം ഭയ്ങ്കര ചെക്കിങ്ങൊക്കെണ്ട്ലേ
ഉം ചെല ട്രെയിൻ ഭയ്ങ്കരതാ നമക്ക് അറിയാവ്ന്ന കൊറേ ട്രെയിൻണ്ടല്ലോ പ്പേതേലൊക്കെ നമ്മള്ങ്ങനെ കേറും പിടിക്കുംന്നുന്നള്ളതാണേ നമ്മളെടുക്കു പിന്നേട്ടോ അല്ലങ്കിപ്പൊ ഇരുന്നൂറ്റമ്പത് രൂപൊട്ത്ത് ട്ക്കണ്ടോട്ത്ത് ചെൽപ്പോ ആയിരോ അഞ്ഞൂറൊക്കെ പോവും
ആഹ് കൊടുക്കെണ്ട്യെരും ഫൈൻ നല്ലോണം വെരും
ഉം അത്രെക്കെ പ്രശ്നങ്ങൾ
എങ്ങനെന്നട്ട് പോവൽ ട്ട്ക്ക് ആഴ്ച്ചേൽ പോകലോ രണ്ടായ്
അയ്യോ ല്ലാ ഞങ്ങക്ക് ഓണം ക്രിസ്മെസ് ഈസ്റ്റർ അത്രേ വെട്ടേ പോയ്ട്ടൊള്ളൂ
ലൊള്ളൂ ഹ് ഹ്
അയ്യോ വെല്ലാട്ട് വടെ ലീവൊന്നും തെരൂലങ്ങനെ
ഇല്ലലേ
മ് മ് ക്ലാസ് ഇന്ന്ല്ലാര്ന്നു ഞങ്ങക്ക് കഴ്നേസം എക്സാമേര്ന്നപ്പം എക്സാംകഴ്ഞ്ഞ്ട്ടിര്ക്ക്ന്ന ക്ലാസില്ലേര്ന്നു ഇല്ലായിരുന്നു പോസ്റ്റിങ്ങുണ്ട് ക്ലാസ്സില
ആഹ്
ഉം
ഉം
പിന്നെ ഉച്ചക്ക് ന്താ കഴിക്കാനൊക്കെ ആക്കിയോ
ആഹ് ഉച്ചയക്ക് കഴിക്കാനായി രാവിലെ വെട്ന്ന് എന്താ ഇക്ക കൊണ്ടു പോയി ഇക്കാക്ക് പണി ഉച്ചയ്ക്ക് കൊണ്ടു പോകലാണ് അപ്പ പിന്നെ ഏ ചോറും കറിം കറിം
ആഹ്
ഊഹ്
ആ ടെപ്പോ സ്പെഷ്യല് ദിവസൊക്കെ സ്പെഷ്യലോ ക്കെ ഒണ്ടാക്കുന്ന
ആഹ് സ്പെഷല് ഞായറാഴ്ച യല്ലാ ഞാറാഴ്ച്ചിം എന്തെങ്കിലും ഒക്കെ ആയിട്ട് വാണം
ആഹാ ബിരിയാണി വെക്കോ
ആഹ് ബിരിയാണി അല്ലെങ്കി മന്തി നെയ്--‌
മന്തിയാ
ആഹ് മന്തിയൊക്കെ ഭയങ്കര ഇഷ്ടാ പക്ഷെ ഇവിടെ കിട്ടത്തില്ല ഇവിട്തൊരു പട്ടിക്കാട്ത് ബോഡറായിട്ടാ വരുന്നെ തമിഴ്നാട് കർണാടക അപ്പ ഇവിടെന്നും കിട്ടുല്ല
സ്കൂളിൽ പൊവാൻ ഉണ്ടാഹൂല
ഇല്ല പൊറത്ത് ഞങ്ങള ങ്ങനെ അധികം വിടത്തില്ല ഇവെടെ ഭയങ്കര സ്ട്രിക്റ്റാ
ആഹ് കാരലേ ഉം അപ്പ പിന്നെ
മന്തി ണ്ടാക്കാൻ എളുപ്പാണോ വീട്ടില്
ആഹ് സുഖാണ് അയ്ന്
ആഹ് ഹാ
ത് നമ്മള് ആഹ് റൈ മറ്റേ ഏലക്ക ഗ്രാമ്പു കുരുമുളക് അങേൻതൊക്കെ ട്ട് ഉപ്പിട്ട് വേവിച്ചെട്ക്ക നല്ലോണം വേ അത് പിന്നെ ഊറ്റിട്ക്കും പിന്നെ നമ്മള് ചിക്കന് മസാലെ ക്കെ തേയ്ച്ച് ചിക്കനും മാഗി ക്യൂബ് ചാർത്തിക്ക മല്ലിച്ചപ്പ് പിന്നെ ഈ മന്തി മസാലേന്റെ പൊടി കിട്ടും അത്ടാ പിന്നെ ചെറിയ ജീരകം പിന്നെ ജിഞ്ചർ ഗാർലിക്ക് നമ്മള് മാഗ്നേറ്റ് ചെയ്താണ്ട് കൊറ്ചെരം വയ്ക്ക
ആഹ്
പിന്നെ അത് കൊറ്ച്ചാണ് സൺഫ്ലവറോയിലോക്കെ വെച്ച് എന്താ അത് പാർന്നിട്ട് വയ്ക്കണം ന്ന്ട്ട് പിന്നെ ഒര് അരമണി ക്കൂർ കഴിഞ്ഞിട്ട് എൻത വേവിച്ചെട്ക്ക വേവിക്കുന്നൊരുണ്ട് ആഹ് പൊരിച്ചേട്ക്കുന്നൊരുണ്ട് പിന്നെ ആ ചിക്കനെട്ത്ത് എന്താ സപ്രെയ്റ്റ്ട്ട് നമ്മളെ ആഹ് സമയത്ത് മാണങ്കി കൊറ്ച്ച് എന്താ മുളക് പൊ പി കൊറ്ച്ച് പൈസസ് ട്ടാണ്ട് മസാല കൂട്ടി നോക്കി പൊരിക്കാം അങ്ങനെ ചെയ്യ്ണവര്ണ്ട് അങ്ങെനെ നമ്മക്ക് ന്നട്ട് പിന്നെങ്ങനെ എത്തുക്കാണ് നമ്മള് ബിരിയാണി വെക്ണ പണിയൊന്നുല്ല
ആഹ് ആഹ്
അത്രയ്ക്ക് പണിയൊന്നുല്ല പിന്നെഅയിക്ക് ഞമ്മക്ക് മറ്റെ റ്റൊമാറ്റോ സോസ് ല്ലേ അതൊക്കെ ണ്ടെങ്കിലും
ഉം
ആതെ ആഹ് ഭക്ഷണൊക്കെ സിമ്പിള ആണ് ഞ യൂട്യൂബ് ഉണ്ടായതൊണ്ടിപ്പൊ ഒരു പേടിയില്ല
ആ മധഹൂ ഉണ്ടാക്കും ഇങ്ങള്
മധ്ഹൂത്ത് അയിനായിട്ട്ള്ളെ മന്തി വെക്ക്ണത്ര മന്ദി തിന്ന് ഇഷ്ടായവർക്ക് പിന്നെ അതിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല പിന്നെ പുതിയ പുതിയ ഓരോന്ന് ഇങ്ങനെ എന്ത ഫു അതിന അനുസരിച്ച് നമ്മള് കടലൊക്കെ ക കിട്ട്ണടേസ്റ്റൊന്നും കിട്ടുല്ല അതിലൊക്കെ അജിനാമോട്ട ഇട്ട് എന്തെങ്കിലൊക്കെ ചേർക്കൂലേ
ആഹ്
അത് ഇങ്ങനെ നമ്മള് വീട്ടിൽ ഉണ്ടാക്കുന്നതും അതും വേറെ വേറെ ടേസ്റ്റക്കാരം
ഉം ഹു ഹ്
ഉം അവിടെ എങ്ങനെയ കൊടുക്ക ഫുഡൊക്കെ എന്താണ്ടര്
ഇവിടെ ഹോസ്റ്റലിലോ ഇവിടെ സ്പെഷ്യൽന്ന ഇവിടെ ഞായറാഴ്ച മാത്രേ ചിക്കൻ പോലും കിട്ടത്തുള്ളൂ
ഓഹ്
അല്ലാ ദിവസൊക്കെ രണ്ടു ദിവസം മുട്ട കിട്ടും പിന്നെ അല്ലാ ദിവസംക്കെ പയറും കടലയും തന്നിയും പിന്നെയും പരിപ്പൊക്കെയ ഭയങ്കര മടുപ്പാ
പാലക്കത്തെ കേൾക്കാറല്ലല്ലേ ഈ കർണാടക ഭാഗ കുറെ ചീരകളായിട്ടും ഒക്കെല്ലേ
ഉം ഹു ഹ് ഇവിടെ ഫുഡ് ഭയങ്കര ശോകവ
ഇവരെ എന്താ മറ്റേ ഒ കട്ടയിരുന്നു പഠിച്ചിരുന്നു ഇന്ദിരാഗാന്ധിയുടെ ബൂത്തക്കിന പഠിച്ചയിരുന്നു അവിടെ നല്ല ഫുഡ് ആയിന്നു ഹോസ്റ്റലില് അവിടെ ഹോസ്റ്റല നന്ന പഠിച്ചായിരുന്നു
ഓ ഓ
ഞാന അത് പറയും എനക്ക്ത അടുത്തെ ഫുഡക്കണല്ല എ സ്പെഷ്യലായിട്ട് ചെപ്പോ നെയ്ച്ചോറും ചിക്കൻ കറിയും അങ്ങനത്തെക്കൊക്കെ ഉണ്ടാവും ആഹ് അങ്ങനെയക്കെ നല്ല ഫുഡള് കിട്ടരും ഇങ്ങനെ ഒക്കെ പുറത്ത് കർണാടക തമിഴ്നാടുള്ളവരൊക്കെ പറഞ്ഞു ഫുഡ് പയങ്കര മോശ ഷന്നോക്കെ പറ
ആഹ് ഇവിടായിട്ട് മോശമായി കാരണം റൈസ് വല്ല വേറെ ഒരു വെള്ള റൈസും പിന്നെ കറിക്കൊക്കെ ഈ മസാല ഫുള്ള് മല്ലിയല്ല മാത്രമേ കാണത്തുള്ളൂ
ആഹ് ഫുള്ള് മല്ലിയേല ഇട്ട മല്ലിയില കൊറയുന്നവരക്കെ അത് സലടില്ല മല്ലിയിലയും നല്ല എന്താ പുതിനയും അവർക്ക് ഭയങ്കര ഇഷ്
ആഹ്
അതല്ല ഇതി തന്നെ ഉർക്കൊപ ശരിയാകോനെ എന്ന പറഞ്ഞെ
ഉം ഹു
ഉം
പിന്നെ ഇപ്പ വൈകട്ട് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുവോ പിള്ളേര് വരുമ്പോ
സ്നാക്സ് ചെലപ്പോക്കെണ്ടാക്കും ഇന്നാലെ ആൾക്കാര് ഒരു മൂടാണ് ചെലപ്പോ രാവിലത്തെ കടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെപ്പോ അത് നോക്കിക്കും എടെ ഉണ്ടാക്കണ്ട വരും ഇന്ന് പോന്നു ആഹ അല്ലെങ്കി വെല്ല പാ ആണ്
ആഹ്